ഹലോ.
ആഹ് കേക്കുന്നുണ്ടോ.
ആഹ് കേക്കുന്നുണ്ട്.
ആഹ് പറയൂ സുഖല്ലേ?
ഉം സുഖാണല്ലോ അവിടെന്താ വിശേഷം സുഖല്ലേ.
ഓ സുഖം ഭക്ഷണം ഒക്കെ കഴിച്ചിങ്ങനെയിരിക്കാരുന്നു, ഭക്ഷണം കഴിച്ചോ?
ഉം ഭക്ഷണം കഴിച്ച്.
ആഹ് എന്താ കഴിച്ചേ?
ഞാന് കഞ്ഞി പിന്നെ. പയറും, ചമ്മന്തിയും കഴിച്ചു.
ശ്ശെ ഇതെന്തെ പനി എന്തെങ്കിലും ഉണ്ടോ?
ഉം പനി ഇണ്ട്. അതാണ് ഉം രണ്ടും. മഴ കൊണ്ടിനു പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ഒന്ന്. വെള്ളച്ചാട്ടം കാണാനും പോയിട്ടുണ്ടായിനു അപ്പൊ അതുകൊണ്ട്.
ഓ അപ്പൊ വെള്ളം തണുപ്പ് തട്ടിട്ട് പനിയൊക്കെ പിടിച്ചിട്ടുണ്ടാവുല്ലേ?
ഉം അതാണ് മൂന്ന് ദിവസം മുന്നേ പനി വന്നിട്ടുണ്ടായിരുന്നു.
ഉം.
പിന്നെ ഞാൻ ഓവറ് മരുന്നൊന്നും കഴിച്ചില്ല.
ഉം.
പിന്നെ അതിനു ശേഷം പിന്നെ മാറിപ്പോയി ഇന്നലെ വീണ്ടും മഴ കൊണ്ട്. വെള്ളത്തിലൊക്കെ കളിച്ചേനകൊണ്ട് വീണ്ടും ഇങ്ങനെ. ചെറിയ ജലദോഷം, പനിയൊക്കെ വന്ന്.
ആഹ് നിർത്താത്ത പനിയാണെങ്കിൽ ഒന്ന് കാണിച്ചേക്കേണ്ടീ. പ്പോ ഷിഗല്ല അത് ഇതൊക്കെ ആണല്ലോ ആഹ്. ന്താ പ്പോ ഷിഗല്ല അതുംഇതൊക്കെ ഉണ്ടല്ലോ
ഉം ഇപ്പ ഇല്ലാത്ത അസുഖങ്ങൾന്നുല്ലല്ലോ ഇപ്പൊ ഫുൾ അസുഖങ്ങളല്ലേ?
ആഹ് പുറത്തുന്നൊന്നും വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാനൊന്നും വയ്യ
സത്യം കഴിഞ്ഞ ആഴ്ച ഇതേപോലെ പോയ്സൺ ആയിട്ട് എല്ലാരും കിടപ്പിലാ ഓഹ് ഞങ്ങക്ക് വന്നു ഫുഡ് പോയ്സണ്
അയ് ശരി ഭക്ഷണ പുറത്ത് ന്ന് കഴിച്ചിട്ടാ
അതെ പുറത്തുന്ന് കഴിച്ചിട്ടെ ഛർദിയും ഒമിറ്റ്- വോമിറ്റിങ്ങും പിന്നെ അതേപോലെ തന്നെ വയറിനൊക്കെ ആഹ് എല്ലാം പ്രശ്നായി
ആഹ് എവിടെ അതേമാരി വീടിന്റെ തൊട്ടപ്പുറത്ത് രണ്ട് പെണ്ണുുകളുണ്ട് ഓർക്കും വന്നിരുന്നു ഒരാൾക്ക് ആ ഒരാൾക്ക് നല്ല ശർദിയെന് ഒരാൾക്ക് നല്ല- വയറ്റിൽന്ന് പോക്ക ഒക്കെ ആയിരുന്നു കൊറെേ ദിവസം ഉണ്ടേന്
അയ്യോ എന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചനോ
ഡോക്ടറൊക്കെ കാണിച്ച് പിന്നെ മരുന്നൊക്കെ കഴിച്ച് കുറച്ച ദിവസം ണ്ടായിന് പിന്നെ ഇപ്പൊ ശരിയയി മൊത്തം ശരിയായി
ആണല്ലേ ഇപ്പളെ ആഹ് ഇപ്പം പല പുതിയ പുതിയ അസുഖങ്ങളൊക്കെ വരുന്ന പേര് കേട്ടാൽ പോലും മനസ്സിലാവാത്തെ.
അതാണ് ഇങ്ങനെ ഇതിലൊക്കെ കാണുമ്പോ ഇങ്ങനെ പേടിയാവും. ങ്ങനെ പനിയൊക്കെ വന്ന് ആൾക്കാര് മരിക്കണതോക്കെ കാണുമ്പോഴേ
ഉം അതന്നെ ഇപ്പൊ ഇല്ലാത്ത സുക്കടി ഇല്ല ഒരു സമയത്ത് നിപ്പ ഒരു സ്ഥലത്ത് വേറെ ശിഗല്ല നിപ്പ അവിടെ ഒക്കെണ്ടയിനോ നിപ്പ റിപ്പോർട്ട് ആക്കിനോ
ഇവിടെ ഉണ്ട് കൊറച്ച് ഒരു രണ്ടു മാസം മുന്നേ റിപ്പോർട്ട് ആക്കിന്ന് ഇപ്പ അങ്ങനെ കേൾക്കുന്നില്ല ഇപ്പൊ ഈ ശിഖല്ല അതൊക്കെയാണ് കേക്കുന്ന
ആഹ് ഷിഗല്ല ഇപ്പൊ കേട്ട്- കേട്ട് തുടങ്ങി മുന്നെ ഒന്നും ഇങ്ങനത്തെ അസുഖങ്ങളാന്നില്ലായിരുന്നു പിന്നെ ഓരോ കാലം മാറുന്ന അനുസരിച്ചിട്ട് പല അസുഖങ്ങളും വരല്ലോ
ആ മഴക്കാലത്ത് മഴയും ഇല്ല എന്തൊക്കെയാണ്ല്ലേ
മഴയില്ല പക്ഷെ ഉള്ളെല്ലാ അസുഖുണ്ട് നവിടെ മഴ ഇണ്ട് ഇപ്പൊ
നല്ല വെയിലാണ് ഇന്നലെ കുറച്ച് മഴണ്ടായിരുന്നു ഇപ്പന്ന് നല്ല വെയില
ഉം ഇവിടെ അതേപോലെ തന്നെ ഭയങ്കര വെയിലാ ഇനി പ്പോ മഴ കൊണ്ട് പനിയായിട്ട് വെയിലത്തൂടെ നടന്നിട്ട്- ഇനി വേറെ വല്ല അസുഖം വരുണ്ടാവും ഒരു കഥന്നെ പറയാനൊന്നില്ല
ആഹ്
എല്ലാ ഇനി എന്താ പരിപാടി
ഇനി എന്താ പുറത്ത് ഇന്ന് ചിലപ്പോ പോവായിരിക്കും ഇന്നലെ ഞങ്ങള് പുറത്തൊക്കെ പോയി വന്നതാണ് ഞായറാഴ്ച ഞാറാഴ്ച്ച ആയോണ്ട് ഇനി ഇപ്പോ ഇന്ന് ഇന്ന് എന്തെങ്കും സാധനം വാങ്ങാനിട്ട് ഒന്ന് വൈന്നേരം പുറത്തിറങ്ങണം.
ഉം
അങ്ങനെ
മ്മള് അതെ ഇവിടെ പണിയനൊക്കെ കൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻരിക്കണ്ട്
ആഹ ഇവിടെ ഞങ്ങള് പച്ചക്കറി വീട്ടിലുണ്ട് പക്ഷെ എന്താ അറിയില്ല എല്ലാത്തിലും കേടു വന്നായി എന്താ പെട്ടെന്ന് എന്തോവാ പറ്റിയന്ന് അറിയില്ല
ചെലപ്പോ മഴ കൂടെയിന കൊണ്ടായിരിക്കും
എന്താ അറിയില്ല എ ആഹ ഞങ്ങള് തന്നെയനി ഉപയോഗിക്കല ഇവിടുന്ന് തക്കാളിയും പച്ചമുളകും ആവശമുള്ള ഇതൊക്കെ ഇവിടെത്തന്നെ ഉണ്ടാക്കലാണ് പിന്നെ പെട്ടെന്ന് എന്തോ എല്ലാത്തില് കേട് വന്ന് അങ്ങനെയൊക്കൊ
മരുന്ന് ഒക്കെ അടിക്കലുണ്ടോ വളം ഉപയോഗിക്കലുണ്ടോ
വളം ഉപയോഗിക്കില്ല പക്ഷെ എന്താന്ന ആർക്കും മനസ്സിലാവുന്നില്ല പറ്റിയത് മണ്ണിന്റെ എന്തെങ്കിലും ആയതാണോ എന്താണോന്ന അറിയില്ല
ആഹ അല്ലെങ്കിൽ മഴ പെയ്തിട്ട് അങ്ങനെ പ്രശ് നമ്മ മഴ കൂടി കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ ചീഞ്ഞോ പണ്ട് നമ്മൾ ഇതേപോലെ പടവലം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു
ഉം
താണ് പിന്നെ വിത്തിട്ട് നോക്കിയപ്പോ അതിങ്ങനെ വളർന്നു വന്ന പയറും പടവലൊക്കെ പിന്നെ ടെറസിന്റെ മോളെടക്കൊക്കെ വളർത്തിയെടുത്ത്
ആഹ് ആഹ് ആഹ
കുറയെ ഉണ്ടായിരുന്നു പടവല അത്യാവശ്യം വിചാരിച്ചതിനൊക്കെ ആയിട്ട് ഒരിതം തന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ഒക്കെ ഉണ്ടായി നമ്മളും ആ അതൊന്ന് പറിച്ച് നമ്മള് ഉപ്പേരി പിന്നെ തോരന സംഭവം കാര്യൊക്കെ ഉണ്ടാക്കി അയൽവാസികൾക്കക്ക കൊടുത്ത് അപ്പൊ ടെറസിന്റെ മുകളിൽന്ന് പിന്നെ വളർന്നട്ട് അതിന്റെ മുകളിലോട്ട ഒെ വലിച്ചകേറ്റിനി പിന്നെ അത് അത്യാവശ്യം മഴയിലൊക്കെ വളർന്നണ്ടായിരുന്നു പിന്നരു നല്ല മഴ പെയ്തു നല്ല മഴ പെയ്ത അപ്പൊ അതെല്ലാ ചീഞ്ഞു പോയി
ചീഞ്ഞു പോയി ആഹ
ആ അപ്പൊ ഭയങ്കര ഇതായിരുന്നു കാരണം ഇത് ഫുൾ വള്ളിയെല്ലാം ചീഞ്ഞു പിന്നെ ത് എല്ലാം പ റിച്ച് എടുത്ത്
ഉം ഉം
അതാക്കി മഴ കൂടി കഴിഞ്ഞാലും പി ഞങ്ങള് ഉ ഞങ്ങ പിന്നെ വളമൊന്നും ഉപയോഗിച്ചിട്ടില്ല ആ മണ്ണിൽ ഇങ്ങനെ വിത്തിട്ട് അത് വളർന്ന് വന്ന് അത്ര ന്നെള്ളൂ അല്ലാണ്ട് വേറെ അ ഒരു പുതിയതായിട്ട് പിന്നെ വീട്ടില് ഭക്ഷണത്തിന്റെൊക്കെ ബാക്കി ഉണ്ടാവല്ലോ ആഹ ഫുഡ് വേസ്റ്റ് അതെല്ലാം ഇട്ട് കൊടുക്കും അപ്പൊ അത് മാത്രേ ഉള്ളൂ ഒരിക്കൽ വിയാരിച്ചല്ല ഇങ്ങനെ പടവല വളരും എന്നുള്ളത്
ഓഓ
അപ്പൊ ചിലപ്പോ നിങ്ങള് അതൊന്നും നോക്കി നോക്ക കാരണം മഴ പെയ പെയ്തു കഴിഞ്ഞാല് എന്തോ ഒരു പ്രശ്നംണ്ടല്ലോ
ആഹ ഞങ്ങള അമാരി പൊറത്ത് പോയി നനഞ്ഞു അപ്പൊ പോകുന്ന വഴിക്കൊക്കെ കൊറച്ചൊരു ഉള്ളിലേക്കുള്ള ഒരു സ്ഥലണ്
ആ
അപ്പൊ എന്താ ച്ചാല് ഇങ്ങനെ വീട്ടിൽന്നെ വീടിന് തന്നെ ഈ പൈനാപ്പിളിന്റെ ഈ കൃഷി ഉണ്ടല്ലോ അത് ഒരു വേറെ പറമ്പിലായിട്ടല്ല ചെയ്യുന്നത് വീടിന്റെ മുറ്റത്ത് തന്നെ അങ്ങനെ ആഹ് പിന്നെ മുന്തിരിന്റെത് പിന്നെ റബ്ബർ തോട്ടം. അത് വേറെ പറമ്പിലല്ലാണ്ട് ഒര് വീട്ടുമുറ്റത്ത് തന്നെ ആയിട്ട് അങ്ങനെ ആദ്യയിട്ടാ കാണ നമ്മൾ ഇങ്ങനെ ഒരു വീട്ടിലെ ഏ
ആഅന്ന് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ പൊതുവേ
ആഹ് അങ്ങനെ കാണലില്ല ഇത് വീട് മുുറ്റത്ത് നമ്മക്ക് അത് കണ്ടപ്പോ ഭയങ്കര ഒരു അതിശയംനമ്മൾ ഇങ്ങനെ
ആ വീട്ടിലിങ്ങനെ ചോയ്ച്ചു അപ്പൊര് ഇങ്ങനെ സ്ഥിരായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് എന്നൊക് പറഞ്ഞിട്ട് നമ്മുക്ക്, ഇക്ക അവിടെ ഉണ്ടായ പൈനാപ്പിളൊക്കെ തന്ന് ജ്യൂസൊക്കെ അടിച്ച് തന്ന്, പിന്നെ നമ്മക്ക് കൊണ്ടോവാൻ രണ്ടെണ്ണം തന്ന് അങ്ങനെയൊക്കെ.
അത് കൊള്ളാട്ടോ.
ആ
ഞാനങ്ങനെ വീട്ടില് ഒന്ന് രണ്ട് പൈനാപ്പിൾ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്.
ആഹ ഇതിങ്ങനെ മൊത്തത്തിലൊരു അത് ഭയങ്കര ഇതായി കണ്ടപ്പോ ഞങ്ങൾക്ക് പിന്നെ ഓല് പറഞ്ഞു്
എന്താ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ഒന്നേമുക്കാ മണിക്കൂർ ദൂരോണ്ട്. കുറച്ചുള്ളിലേക്കുള്ള സ്ഥലാണ് ആഹ്. ഓര് പറഞ്ഞു ചെലപ്പം അവിടുത്തെ ക്ലൈമറ്റ് റ്റം നൻച്ചെച്ചിട്ട് അതങ്ങനെ നല്ലോണ്ണം വളരുന്നായിരിക്കും. നമ്മള് അവിടെ കൊണ്ടുവന്നാലും ചെൽപ്പം, വളട്ടൊടുത്തിട്ടൊന്നും കാര്യം ഉണ്ടാവൂലാ ചെൽപ്പം വളരൂലാന്നൊ
ആണ്ല്ലേ ആ പൊതുവേ ഈ പൈനാപ്പിൾ തണുപ്പ് ഉള്ള സ്ഥ സ്ഥലങ്ങളിലല്ലേ വളരെ അത്യാവശ്യം തണുപ്പുള്ളേ അതേപോലെ ഞങ്ങളിപ്പ താമസിക്കുന്ന വീ മുന്നില് ഒരു വീടുണ്ട് ആ വീടി ടെറസിന്റെ മുകളിൽ വര് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നോക്കിയപ്പം നല്ല പഴ്‌ ഡ്രാഗൺ ഫ്രൂട്ട് ൻ തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോ അവിടെയും കുറെേ ഡ്രാഗൺ ഫ്രൂട്ട് ഷം പോയി ചോദിക്കണമെന്നുണ്ട് വെരെ കാരണം അത് ചെറിയൊരു ചെടിയിലാണ് പക്ഷെ, അത്യാവശ്യം നല്ല ഡ്രാഗൻ ഫ്രൂട്ട്ണ്ടേൽ,
ആഹ
ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഉണ്ടാവുന്ന
ആഹ പണ്ടൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് തണുപ്പുള്ള സ്ഥലങ്ങളിലല്ലേ? എ വളരാം ഇപ്പ അങ്ങനെൊന്നുംല്ലന്നോണ്.
ഇത് കൊടുത്താമതി പക്ഷെ വീട്ടിലെമ്മള് നമ്മളെ ഇതിൽ ഉണ്ടാക്കുമ്പോ.
ഉം ഇപ്പം എല്ലാരും പലേറെമ്പുട്ടാനും കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം വീട്ടിനപ്പുറത്ത് പൊർത്തൊക്കെ കുറച്ച് ദൂരംങ്ങ്ട്ട് റ്റൊക്കെ നടന്ന പോയ്ക്കഴിഞ്ഞാൽ ഒരു മരം നർച്ച് റംമ്പുട്ടൻ ആയിട്ട് ഇപ്പം ഏഹ്. വല ഇട്ട് മൂടിട്ടുണ്ട് വ
ആ ആഹ അങ്ങനെ കവർ ഇട്ടിട്ട് ഇതാക്കി വെച്ചായ്രിക്കില്ലേ ക്ലിപ്പ് ചെയ്തിട്ട്.
ഉം
അതാണ് കിളികളൊന്നുംകൊത്തിയ പഴം കഴിക്കാൻ പറ്റ പണ്ടൊക്കെ മ്മള് എന്തെങ്കിലൊക്കെ കണ്ടാല ആ ഭാഗം മുറിച്ചിടാ പക്ഷെ പ്പതൊന്നും കാര്യല്ലല്ലോ.
കാര്യല്ല കാലാവസ്തും കാ കാലും ഒക്കെ മാറിപ്പോയി. അതാണ്പ്പത്തെ പ്രശ്ണം.
ഉം
ഉഅതേ പോലെ ഇപ്പൊ ഇന്നാളിപ്പോ വീട്ടിനവിടെ നോക്കിയപ്പം ഇപ്പ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും കാണുന്നില്ല ഓര് പറിച്ച്ട്ട്ന്ന് തോന്ന്ണ്ട്
ഓരൊട്ത്ത് ഇണ്ടോ പിന്നെ ഇങ്ങനെ കൊറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്ന്ന് ഇണ്ടെങ്കി പിന്നെ നമുക്ക് അടുത്തുള്ള ഷോപ്പില് വാങ്ങും കൊടുത്താലും കാര്യാണ്
ആ കൊണ്ട് പോയിട്ട് വിക്കൊക്കെ ചെയ്യാലോ
ഞങ്ങള് ഇവിടെ നല്ല ഇത് ഇപ്പ തക്കാളിക്കാണെങ്കിലും കൊറേ കിട്ട്ണ സമയത്തൊക്കെ അങ്ങനെ ചെയ്തിര്ന്നു
ഉം ആണല്ലേ എന്നാ അയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആയിക്കോട്ടെ ശരി ആ ശരി